ആഹ് കേക്കണ്ടോ
ആഹ് കേക്കുന്നുണ്ട് എന്ത് ഒക്ക വർത്താനം
ആഹ് അങ്ങനെ പോന്നു സുഖം അവിടെയോ ആ സുഖം തന്നെ
അല്ലപ്പൊ
ഉം മഴയൊക്കെ ഒണ്ടോ ഉ ആഹ് കഴിച്ചു ഉം ആഹ് ഇന്ന് പിന്നെ ബിരിയാണി ആയിരുന്നു
ആ പൊ, ആ പൊറത്ത്ന്ന് വാങ്ങിയത ചിക്കൻ ബിരിയാണി. ഏ
ആഹ്.
പിന്നെ എന്തെലും സ്പെഷ്യല്ണ്ടോ പൊറത്ത്ന്ന് വാങാന്.
അത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. പള്ളി പോയി വന്നപ്പോ ആ. പിന്നെ അങ്ങനെ ലേറ്റ് ആയപ്പോ അങ്ങനെ വാങ്ങി വന്ന്.
ഉം.
പിന്നെവിടെ ഇവിടിന്ന് ചെമ്മീൻ കറിയും ഏഹ് മത്തൻ തേങ്ങ അരച്ച്.
മത്തൻ തേങ്ങയരച്ച എന്ത് കറിയോ?
ആഹ് ഒരു കൂട്ടാമാതിരിയാക്കും.
ആഹ്, ആഹ്, ആഹ് ഓ അങ്ങനെ ഇനി കൂട്ടാനൊന്നുല്ല ഉപ്പേരിയും.
ഇല്ല അങ്ങനെയൊന്നുല്ല ഇല്ല, ഇല്ല. പിന്നെ ചെമ്മീന്റെ തല ഒന്ന് പൊരിച്ചെടുത്ത്.
ആഹ്, ആഹ് അത് നല്ലതാ എനിക്കും ഇഷ്ടാ നല്ല ടേസ്റ്റാണ്. ഉം അതെ, അതെ അത് വലിയ മീൻ വേണം അപ്പളേ.
അതന്നെ വലിയ ചെമ്മീനാരുന്നു. അപ്പൊ അതിന്റെ തല പൊരിച്ചു അപ്പോ. ഉം.
ആഹ്.
ഉം നിങ്ങള് സ്പെഷ്യലൊക്കെ ഇണ്ടാക്കുവോ?
സ്പെഷ്യല് ആഹ് പപ്പ ഇണ്ടാവുമ്പോ പപ്പ ഇണ്ടാക്കും ഏഹ്. പപ്പ അങ്ങനത്തോക്കെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഇണ്ടാക്കും.
വേറെന്താ ഇണ്ടാക്കാറ്?
ആഹ് ഇപ്പൊ വൈന്നേരൊക്കെ ആണെ കട്ലേറ്റ്, സമൂസ.
പപ്പ ഉണ്ടാക്കുന്നതാ?
ആഹ് അതൊക്കെ പപ്പക്ക് ഇണ്ടാക്കാറ്. അല്ലാണ്ട് സാധാ ഐറ്റംസ് ഒക്കെ മമ്മി ഉണ്ടാക്കും.
ആഹ്, ആഹ്.
ഞാനിതൊക്കെ തിന്നും.
ഇത് ഓലുണ്ടാക്കാ ഇങ്ങള് കുത്തിരുന്ന് തിന്നാലേ.
അഹ് ഞാൻ കുത്തിയിരുന്ന് എനിക്ക്. അടുക്കളേലും സഹായിച്ചൊക്കെ കൊടുക്കുട്ടോ.
ആഹ്.
ഇല്ലെങ്കി കിട്ടും കിട്ട് ഇല്ലില്ല അങ്ങനെ പ്രത്യേകായി ട്ടങ്ങനെ ചെയ്യാ ഒന്നുവല്ല പിന്നെ യൂട്യൂബോക്കി ഓരോന്നൊക്കെ ചെയ്യും.
ഏഹ്, ആഹ് പിന്നെന്താ മൂവിക്കൊക്കെ പോവാറുണ്ടോ?
ആഹ് സിനിമക്ക് ഈ അടുത്ത് പിന്നെ വാഴ ടൂവാ കാണാൻ പോയെ അയിന് പിന്നെ, പിന്നെ അങ്ങനെ. തിയേറ്റർ പോയി കാണുന്ന ഭയങ്കര കൊറവാ അല്ലേ നല്ല മൂവീസ് ഉണ്ടെങ്കി മാത്രേ പോവുള്ളു.
ആഹ്. ഇപ്പൊ മൊബൈലിൽ തന്നെ കിട്ടുവല്ലോ കാണാനീ. ആഹ് അതുകൊണ്ട് കഷ്ടപ്പെട്ട് പോയി.
ആഹ്. പിന്നെ അത് ക നല്ലതാന്ന് പറയുമ്പോ എല്ലാരു ഇങ്ങനെ ഭയങ്കര. ഇങ്ങനെ പറയുമ്പോ അങ്ങനെ പോയ് പോവും ഉം.
തിയറ്ററില് പോയി കാണുമ്പോം വലിയ സീനില് കാണാം. അതാണ് പ്രത്യേകതള്ളൂ ബാക്കിയൊക്കെ ഒരേ പോലത്തന്നെ നമ്മള് മൊബൈലി കാണുന്നതാ പിന്നേം സുഖം പരസ്യൊക്കെ വരുമ്പോ അടിച്ചു പോക്കാൻ പറ്റും അതൊക്കെ ചെയ്യാ ആഹ് സമയം ലാഭിക്കാൻ പറ്റും
ആഹ് അത് ശരിയാ
പിന്നെ എനിക്കിങ്ങനെ ഏഹ് പ്രേതത്തിന്റെയൊക്കെ പാടം പോയിട്ട് തിയേറ്ററി പോയി കാണാൻ ഭയങ്കര ഇഷ്ട്ടാ
ഏഹ് എനിക്ക് പ്രേതത്തിന്റെ ഒക്കെ ഭയങ്കര ഇഷ്ട്ടാ പക്ഷെ തീയേറ്ററി പോയി കാണുന്നതോടോടും അങ്ങനെല്ലാ മൊബൈലില് ഇങ്ങനെ കാണും പ്രേതത്തിന്റെയൊക്കെ കണ്ടാ ഞാൻ വേ എടുത്ത് കാണും എനിക്ക് ഭയങ്കര ഇഷ് ട്ടാ പക്ഷെ ഒറ്റക്ക് കാണാൻ പേടിയാട്ടോ രാത്രിയൊന്നും കാണൂലാ ആരെ എല്ലാരും ഇള്ള സമയത്ത് ആഹ് എല്ലാരും ഇണ്ടെങ്കില് ഒന്ന് മാറി കുത്തിരിന്ന് കാണാന്നല്ലാതെ രാത്രി കാണൂല്ലാ ഒറ്റക്കി കാണോ ഇല്ലാ അങ്ങനെ ഉം
എനിക്ക് വല്ല്യ ധൈര്യൊക്കെയാണെ പക്ഷെ എന്നാലും ഒറ്റക്കല്ലേ കെടക്കുന്നെ
ആഹ് കാണെ വേണം പക്ഷെ പേടിയുവാണ് അങ്ങനെയാണ് ഇൻ്റെത് ആഹ് എനിക്ക് ഭയങ്കര ഇഷ്ട്ടാ അങ്ങനത്തെ മൂവീസൊക്കെ കാണാന് അങ്ങനത്തെ മൂവിയോ സീരിയലൊക്കെ ഇണ്ടെങ്കി ഞാൻ കാണും.
ആഹ് സീ അതെ അതെ അത് ഞാനും കാണും ഇവിടെ മമ്മിക്ക് പേടിയാ ഭയ അതുകൊണ്ട് മമ്മി സമ്മയ്ക്കില്ലാ വെക്കാൻ പിന്നെ പപ്പ ഇണ്ടെങ്കി മമ്മി സമ്മയ്ക്കും അല്ലെ മമ്മി ഒറ്റക്ക് കെടക്കണം അതോണ്ട് മമ്മി പറയും
ആഹ് ആഹ്
ഉം
പിൻ ഉം മഴയൊക്കെ ഇണ്ടാ അവിടെ?
മഴ ഇന്ന് ഒന്ന് ചെറുതായിട്ട് പെയ്തു പോയി ഏഹ് ബാക്കി പിന്നെ വെയ്ലെന്നെയാ ഇന്ന് വെയില്ന്ന് പറഞ്ഞാ നല്ല വെയിലൊന്നൊല്ലാ എന്നാലും കൊഴപ്പെല്ലാ. ഉം അതെ
പിന്നെ ഇവിടെതാ മഴ പെയ്തോണ്ട്ക്ക്ന്ന്ണ്ട് ഇപ്പം ഇപ്പോ ഒരു ഉച്ചവരെ നല്ലൊരു വെയിലൊക്കെ കി കിട്ടീന് ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെ അത് കഴിഞ്ഞേരം പിന്നെ ചെറുതായിട്ട് മു ഇരുട് പിടിച്ച് ന്നിറ്റ് പിന്നെ മയ പെയ്ത് ഇപ്പം മയ ചോർന്നോണ്ട്ക്ക്ന്ന്ണ്ട്
ആഹ്
കൃഷിയൊക്കെ ഇണ്ടോ അവിടെ?
കൃഷിയൊന്നുല്ലാ ആഹ് ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ സ്ഥലൊന്നും അധികം ഇല്ലാ കൊറവെന്നെയാ ഇവിടെ എല്ലാർക്കും അങ്ങനെ തന്നെയാണെ പിന്നെ അങ്ങനെ പ്ലാവ് അത്രക്ക്
ഉം
ഉം ചക്കേന്റെതൊക്കെ ആവുമ്പോ ഞങ്ങളെ വീട്ടിലില്ലാ അടുത്ത വീട്ടിന്നൊക്കെ കി
ഉം മാങ്ങയോ?
മാങ്ങിം ഇ പറഞ്ഞാരി നമ്മളാടൊന്നുല്ലാ ആഹ് ഇള്ളോര് തെരും. ആഹ് പിന്നെ ആഹ് പ പ്പൻ ഏഹ് പപ്പ വേറെ കമ്പനി വർക്ക് ചെയ്യുന്ന കൊണ്ട് അവിടെ അവിടുത്തെ അവിടെന്ന് കൊണ്ടുവരും.
ഏഹ്
ഉം അതെ അങ്ങനെ അങ്ങനെ മാങ്ങേൻ്റെ ഏത് പൂതി
ഇപ്പഴും കിട്ടോ തിന്നാന് മാങ്ങ ഇങ്ങനെ
ആഹ് മാങ്ങ നല്ലോം കിട്ടും പിന്നെ ചക്ക പിന്നെ ഞാനും അനിയനൊന്നും അങ്ങനെ കയിക്കൊന്നുല്ലാ. ഇവര് പപ്പേം മമ്മിം മാത്രേ കഴിക്കൂ
ഏഹ്
അതോണ്ട് ഞങ്ങക്ക് വല്ല്യ താല്പര്യന്നുല്ല അയ്നോണ്ട് പൂതി അങ്ങനൊന്നുല്ല. പിന്നെ അത് വെച്ചെന്തെങ്കിലും ഇണ്ടാക്കുവാണങ്കി കൊഴപ്പല്ല ചക്ക പൊരിച്ചൊക്കെ ഇണ്ടാക്കൂലേ
ആഹ്
അപ്പൊ അതെല്ലാം അത് അങ്ങനെ ഇണ്ടെ പപ്പാ അത് ഇണ്ടാക്കും അങ്ങനെ ഇണ്ടാക്കുമ്പോ പിന്നെ അഹ് തിന്നും അല്ലാണ്ട് ചക്ക ഇങ്ങനെ ചുളയാക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ തിന്നൊന്നുല്ല.
ഏഹ്
ഉം
ഇവിടെ പിന്നെ ചക്കക്കും മാങ്ങക്കൊന്നൊരു ബുദ്ധിമുട്ടൂല്ല ഇഷ്ടംമാതിരെന്നെ മാങ്ങ ഇപ്പ കഴിഞ്ഞു പക്ഷെ ചക്ക ഇപ്പളുണ്ട് പക്ഷെ മഴയത്ത് പിന്നെ ചക്ക തിന്നാനാവൂല പഴുത്ത്ണ്ടെങ്കിലൊക്കെ ഉള്ളില് വെള്ളം കേറും. അപ്പൊ പിന്നെ മയക്കാലത്ത് ചക്കന്റെ ആ രുചി പോവും.
ഉം
അതുകൊണ്ട് മാക്സിമം മഴ തുടങ്ങുന്നന് മുന്നേ തന്നെ പറിച്ചു തിന്നു ആഹ് പഴിപ്പിച്ചിട്ടൊക്കെ മൂത്തത് നോക്കി പറിച്ചിട്ട് മുറിച്ചടെ വെക്കൂ അപ്പൊ പഴുക്കും പിറ്റേന്നേക്ക് അങ്ങനെ തിന്നു പൂതി മാ
ഇവടെ പിന്നെ ച ക്കക്കൂരു ഏഹ് ഇഷ്ട്ടണ്ട് ചക്കക്കൂരു മമ്മി പുഴുങ്ങിത്തരും ആഹ് അപ്പൊ പിന്നെ അതും
ചക്കക്കുരു പുഴുങ്ങി തിന്നാന്ന് പറഞ്ഞാല് എങ്ങനെയാ
കുക്കറിലിട്ടിട്ട് ഉപ്പ്ട്ടിട്ട് നാല് രണ്ട് വെറുതെ ആഹ് വെറുതെ ഇപ്പ വൈന്നേരൊക്കെ ചായക്ക് തിന്നൂലെ
ടേസ്റ്റ് ഉണ്ടാവോ ഞമ്മള് കറിയൊക്കെ വെച്ച് കൂട്ടു കറി വെച്ചിട്ടു ആല്ല നമ്മള് അപ്പണ് എല്ലാ ചക്കക്കുരു കറി വെച്ചിട്ടും അതൊക്കെ കൂട്ടും പിന്നെ ചക്കക്കൂരു പുളി നല്ല ടെസ്റ്റ് ആണ്
ആഹ് അങ്ങനെ ചെയ്തു തരലുണ്ട്
ഇത്ങ്ങെനെ വൈന്നേരൊക്കാകുമ്പോ ഒന്നുല്ലെങ്കിൽ ചക്ക കുരു ഇങ്ങനെ നാല് വിസിൽ അത് ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് രണ്ട് മൂന്ന് വിസ്സിൽ എത്ര വിസ്സില എന്നൊന്നും എനിക്ക് അറില്ല രണ്ട് മൂന്ന് വിസിലൊക്കെ വിളിക്കുന്ന കാണാം
ഏഹ്
ഉം
പുഴുങ്ങീട്ടൊന്നും ഇത് വരെ കഴിച്ചില്ല ഉപ്പ് ഇടുണോണ്ട് ടേസ്റ്റ് ഉണ്ടാവായിരിക്കൂല്ലേ
ആഹ് അത്ണ്ടാവും ചിലത് നല്ല രസോണ്ടാവും നല്ല നല്ല ടേസ്റ്റ്
തിന്ന്ക്കോ
ആഹ് അതേപോലെ തന്നെ ചുട്ടിട്ട് പണ്ട് ചൂടല്ണ്ടേനു പണ്ട് ഞങ്ങളെ വീട്ടിൽ അട് അടുപ്പ് ഇണ്ടേനു പഴയ വീട് ഇപ്പൊ അടുപ്പൊന്നുല്ല അപ്പൊ അതുകൊണ്ട് ഉം അപ്പ അടുപ്പ ത്തൊക്കെ ആക്കീട്ട് മമ്മി ഓർമ്മണ്ട് ഞാൻ നാലാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പൊ പിന്നെവിടെ വന്നപ്പോ അടുപ്പില്ലാത്തോണ്ട് പിന്നെ കുക്കർലാക്കി
ഉം ചക്കക്കുരു ചുട്ട് തിന്നാ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പളാ ഓർമ്മ വരുന്നത് ആഹ് ചക്കക്കുരു ഒക്കെ കയിഞ്ഞു പോയി ഉണ്ടായിന്നത് ചക്കക്കുരൊക്കെ അപ്പാടെ ആ കിട്ടുന്ന കിട്ടുന്ന എടുത്ത് എടുത്ത് എക്കും നമ്മള് ഫ്രിഡ്ജിൽ വെക്കോ വെയ്ലുള്ള സമയത്ത് പുറത്ത് വെച്ചോണം ഉം അങ്ങനക്കെ ഫ്രിഡ്ജിൽ അടെ ക്കും ന്നാ പിന്നെ ഒന്നും ആവൂല അപ്പോ എക്കെ കറി വെച്ച് ഇന്നതൊ ഇന്നലത്തോട് തീർന്ന് തോന്നി ഇപ്പള ഓർമ്മ വരുന്ന പ്പൊ ഇരിക്കാനുള്ളതും പോയി ചുട്ടിച്ചു തിന്നതൊക്കെ ചുട്ട്ട്ടൊക്കെ നമ്മള് ആദ്യം നിന്നേനി നല്ല ടേസ്റ്റ് ചുട്ട് തിന്നുമ്പോള് ഉം
ഇത് ഇതേപോലെ തന്നെ ഇതാക്കിയാലും കുഴപ്പല്ല നല്ലണ്ട്
ഉം ഉം അതെ
ഉം പിന്നെന്ത്
പിന്നെ യാത്രയൊക്കെ പോവാറുണ്ടോ
ആഹ് ഇഷ്ടാണ് പോവാന് പോക്ക് കൊറവാണ് യാത്ര പോവാൻ ഭയങ്കര ഇഷ്ടാ പിന്നെ പാ സിസ്റ്റേഴ്സ്ക്കെ വന്നയിഞ്ഞാല് ഞങ്ങള് എല്ലാവരും
ആഹ് അമ്മളും അങ്ങൻ തന്നെ ഫാമിലി എല്ലാരും കൂടേയ് ട്ട് ആനെ പോ ഉം
ങ്ങള് ഏടെയൊക്കെ പോയിന്നോ വെക്കേഷൻ സമയത്ത് എവിടെ പോയിരുന്നോ
ആഹ് വയനാട്ടിലൊക്കെ പോയിരുന്നു
ഏഹ് റിസോർട്ടില് പോയതാ.
ആഹ് റിസോർട്ട് അല്ല അവിടെ ങ്ങനെ കാണാനൊക്കെ പോയതെനു സ്ഥലം കാണാൻ ഞമ്മളൊരു കുടുംബക്കാരെ വീട്ടിൽ പോയതാ അപ്പൊ അവിടുത്തെ സ്ഥലമൊക്കെ കണ്ട് അങ്ങനെ
ഉം
ആഹ് അപ്പ അങ്ങനെ ഇതായി
ഉം
ആഹ് സ്കൂള് പൂട്ട്യേ ചേച്ചീന്റെ മോന് സ്കൂള് പൂട്ടണം അപ്പൊ അങ്ങൻത്തെ അത് നോ- തന്നെ പോയി എല്ലാവട്ടം പ്ലാനിങ് മാത്രേളു നട
ആഹ് അതന്നെ ഞമ്മള് യെലെ എപ്പളും പോണം പോണം ഇങ്ങനെ പ്ലാൻ ചെയ്യും എല്ലാരും കൂടെ ണ്ടെങ്കില് നമ്മള് വല്യ ഫാമിലിയാ ന്റെ ഇക്കാക്കക്ക് രണ്ട് ഒരു ഇക്കാക്കക്ക് നാല് അഞ്ച് മക്കളാ. ക്കളാ വൽല്യ നാലാള് വല്യ നാല് പെൺകുട്ട്യളാ നാലും വൽതാ ടി ക്ക് കല്യാണം ക്കെ കയിഞ്ഞ് ഓൽക്ക് മക്കള്ണ്ട് പിന്നെ രണ്ട് താത്താർക്കും അതേപോലെ വല്യ മക്കളാ ഞങ്ങളെയൊക്കെ പ്രായള്ള മക്കളാ പിന്നെ വേറെ മറ്റുള്ള ത്താർക്കും കക്കാർക്കും ചെറിയ കുട്ടിളും ണ്ട് അവ ഞങ്ങളൊക്ക കൂടെ ഒ ത് കയിഞ്ഞാ പിന്നെ ങ്ങനെ ആലോക്കും നമ ഇപ്രാശ്യം ആടെ പോണം ഇപ്രാവശ്യം ഇവിടെ പോണം ആഹ് ഉ അങ്ങനെ ഓരോ സ് സ്ഥലങ്ങളൊക്കെ പറഞ് ഒക്കെ സെറ്റ് ആകും പക്ഷെ പോക്ക് ഒരിക്കലും നടനീല ലാസ്റ്റ് ഞങ്ങെന്താക്കിച്ചാല് ആഹ് ഒറ്റ തീരുമാനംങടുത്തു തലേന്ന് തീരുമാനിച്ചു പിറ്റേന്ന് രാവിലെ അവിടുന്ന് സ്ഥലം എല്ലരും കൂടെ ഞങ്ങള സിസ്റ്റേഴ്സ് മാത്രം ഞങ്ങള് സിസ്റ്റേഴസ് കസിൻസ് ഇക്കാക്കാന്റെ മക്കളൊക്കെ ആയിട്ട് പെണ്ണുങ്ങള് മാത്രം അഞ്ചെട്ട ആൾക്കാാര് കൂടിട്ട്. ഏഹ് നാളെ നാളെ പോവാന് തീരുമാനിച്ചെല്ലാരും പൈസേം ഷെയറിട്ട് ഏഹ് മുസ ചെയ്തു റിസോർട്ടിത്തിം സ്വിമ്മിംഗ പൂൾ ഒക്കെ ഉള്ള, അവ ബുക്ക് ചെയ്തു. പിറ്റിയേന്ന് രാവിലെ ഇവിടുന്ന് ഇറങ്ങി. വയ്യായ്മ ഉള്ളവരൊക്കെ ണ്ടായിരുന്നു. ഗുളിക കുടിച്ചിട്ട് താൽക്കാലികമായിട്ട് വയ്യ യ്യൊക്കെ മാറ്റിവെച്ച് പോയി അടിച് അടി ച്ച്പൊളിച് പിറ്റേന്ന് പോന്നു. അവിടെ നിന്ന് റിസോർട്ടിൽ നിന്ന് റൂം എടുത്തത്. ഇങ്ങളപ്പോ ലേഡീസ് ആ, ലേഡീസ് മാ ത്രകുമ്പോ ഒന്നും കൂടെ രസ ആണല്ലോ. കളിയും ചിരിയും പാട്ടും. പതു ക്ക നെ ടീവിയിൽ അവിടെ ടീവി ഒക്കെ ഉണ്ടാവൂലോ, ഉറക്കനെ പാട്ട് ഇട്ടിട്ട് ച് സിനിമ ഇട്ടിട്ടോ ഒക്കെ
ആ.
പിന്നെ സിമ്മിപൂളിൽ തന്നെ ഉണ്ടായിരുന്നു. ചൂട് സമയമായിരുന്നു അന്നേരം ഭയങ്കര എവടെ എവടേ ങ്കിലോ പോയാ മതി എന്നുള്ള ചിന്തയിലൊക്കെ ചൂടായിട്ട് വയനാട്ടിലൊക്കെ പോണം എന്നുള്ളത് പക്ഷെ നമ്മള് വിചാരിച്ചത്ര തണുപ്പൊന്നും അവിടെ പോയാലും കിട്ടില്ട്ടോ.
ഉം, ഉം.
വല്യ വെള്ളത്തിനാണെങ്കിലും വല്യ യൊരു തണുപ്പൊന്നും ണ്ടായിര്നില.
ആ, ആ. അത് ശരി, ആ ശരി.